ആ
ആ കേക്കുന്നുണ്ട്
ആ പറഞ്ഞോ ജോ ഭക്ഷണൊക്കെ കഴിച്ചോ ഊണൊക്കെ കഴിച്ചോ
ആ കഴിച്ചു
ഉം ഉം എന്താ പരിപാടി
ഇവിടെ ഇരിക്കാണ്
ആണല്ലേ ആ ആ പിന്നെ മഴയുണ്ടോ ഒന്നുംല്ല ആ അല്ലേ
ആ
പിന്നെ കുട്ടിയോളൊക്കെ സ്കൂളിൽ പോയോ
ആ ഓരൊക്കെ പോയി
വരാറായോ
ഇല്ല വൈന്നരാണേ
ആ ആ ആ ആ ആ് ഇവിടെ ഇണ്ട് ഇവിടെ പോയില്ല ഇല്ലല്ല ഒരാളെ ള്ളൂ പോയിട്ടില്ല ഇവിടെണ്ട്
ഏ ഏ അംഗൻവാടിയിലോ
അല്ലല്ല യു കെ ജി യു കെ ജി യു കെ ജി യു കെ ജി ആ ആ
തന്നെ ഫുഡ് കഴിച്ചോ
ഇല്ല അവന് കൊടുത്തതേള്ളു കഴിക്കണം ഞാൻ ഇപ്പൊ വേറൊരു കോള് വന്നപ്പോ അതിനകത്തേ ബിസി ആയി പോയി അവന് കൊടുത്തഴിഞ്ഞപ്പഴേ ആ ആ പിന്നെ
പിന്നൊക്കെ നല്ലഹ് പരിപാടി പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ല
ആ ഹാ ആ
ആ
പിന്നെ പിള്ളേരെക്കെ എന്തേ
ആ ഓര് സ്കൂള് പോയി ഒരാള് ഇവിടെണ്ട് രണ്ടര വയസ്സായേ ഓളവിടെ കളിക്ക കളിക്കാണ് ഉം
ഉം പിന്നെ മൂത്തയാള് സ്കൂളില് ഏത് ക്ലാസ്സിലാ
ആ ഓര് മൂന്നില്
മൂന്നാം ക്ലാസ്സില് ഓക്കെ ഓക്കെ ആ മൂന്ന് പേരാല്ലേ ആ യു കെ ജി അഞ്ചര വയസ്സോ അതോ ആറ് വയസ്സോ
ആ അഞ്ചര അഞ് ആ ആറാവണ് ഈ ഡിസംബർ വന്നാല്
ആ എന്റത് ഓഗസ്റ്റില ആറാവണ്
ഏഹ്
ഏ രണ്ടായിരത്തി ഇരുപതിലെ
ആ രണ്ടായിരത്തി ഇരുവയില്
ആ അതെ അതെ അതെ അതെ അതെ അ ഏ പിന്നെ
എന്നാപ്പോ നല്ലഹ്
വേറെ എന്താ എവിടെയാ സി ബി എസ് ഇ സ്കൂളിലാണോ അത് ഗവൺമെന്റ് സ്
ആ സി ബി എസ് ഇയില സി ബി എസ് ഇയില സി ബി എം എന്താ ആ ഒരു മദ്രസ് വലിയ ഇത്ണ്ടാവൂല അവിടെ വലിയൊരു ഇത്ണ്ടാവൂല മറ്റേന്റെമാതിരി സബ്ജക്ട് വേസ് അല്ലെ ഇണ്ടാവുള്ളു അപ്പം അത്രക്കിങ്ങട്ട് കിട്ടൂലേ
ആ അതെ അതെ അതെ ആ പിന്നെല്ല അവിടക്കെ ബൈ ബ് വെ റ്റെ ഉണ്ടായിരുന്നല്ലോ വൈനാത്ത് ഉണ്ടായിരുന്നല്ലോ സ്കൂളിടെ മദ് നല്ല പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ സ്കൂ കൂടെ അവിടെ ഇല്ലേ അൽബീറിന്റെ അല്ല മദ്ര
അത ഇല്ലേ ഇവിടന്നില്ല
ആ ആ ആ
ആ മജ്മലാണ്
ആഹ് മജ്മാല ഓക്കെ ഓക്കെ ആ പിന്നെ ഇവിടെ ഇല്ല ഇല്ല ഇല്ല ഇവിടെ മദ്രസ സ്കൂള് കുറവാണ് ഒരെണ്ണോകാണ്ടേ ഉള്ളൂ അവിടെ ഭയങ്കര ഫീസ
ആ
ടെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇന്നെ സി ബി എസ് ഇയില ഇപ്പ ക്ക്ണ പക്ഷെ ഞാൻ വിടാത്തൊണ്ട് ടെക്സ്റ്റ് വീട്ടിൽ വെച്ച് പഠിപ്പിക്ക പിന്നെ
ആ
ഉ ഉ വേറെ
വേറെക്കെ നല്ലേ
നല്ല പോകുന്നുണ്ട്
ആ എന്താ യാത്ര പോയിനോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ബീച്ചില് അവിടെയൊക്കെ പോവാറുള്ളൂ യാത്ര ആയിട്ട് എവിടെയും പോയില്ല അവിടെയോ
ആ ഇവിടെയും വിപ്രാവശ്യം അങ്ങനെ പോയില്ല ബീച്ച് പോയിനി അല്ല യാത്രന്ന പോയി ല്ല
ആണല്ലേ ആ ആ പിന്നെ ന്റ് നാട്ടിലുണ്ടോ അതോ പുറത്താണോ
ആഹ് നാട്ടിലുണ്ട് നാട്ടിലുണ്ട്
ആഹ് പിന്നെ
അവിടെ
എവിടെ നാട്ട് ട്ടിൽ തന്നെയാ ജോ ഇവിടെ നാട്ടിൽ തന്നാ ജോലി ഇ
ആഹ് ആ
ഉം പിന്നെ വേറെന്താ മഴ ഇന്ന് ഇപ്രാവശ്യം അധികം മഴ കിട്ടീല്ലല്ലേ മ ഹലോ
ഹലോ
ക്ലിയർ ആവുന്നുണ്ടോ
ആഹ്
അ ഇപ്രാവശ്യം അധികം മഴ കിട്ടിയില്ലല്ലേ അവന് സ്പെഷ്യൽ നീഡ് കുട്ടിയാണ് ഏ മറ്റേ വയ്യാത്ത കു ട്ടിയാണ് അതന്നെ ഫുഡ്ക്ക്‌ ഇന്ന് ഒന്നും ഇല്ല ഫു ഫിഷ്
ആഹ്
ആ ആഹ് അവിടെയോ
ഇവിടെ ആ ഇന്ന് ബീഫേനു
ബീഫ് ഓക്കെ ഓക്കെ ആ ഇവി ടെ കൊറേ ദിവസം ബീഫ് ഫാരുന്നു മറ്റേ നോമ്പ് പെരുന്നാൾന്റെ ആ ഇപ്പോ അത് കഴിഞ്ഞല്ലേ ഉ ള്ളോ
ആഹ്
ഉം അറഫേടെ ഒക്കെ കൊണ്ടുവന്നു അത് പിന്നെ ഉള്ഹിയ്യത്തിന്റെ അന്ന് കൊണ്ട് വന്നേ എല്ലാരും ഓരോ ദിവസം ഓരോന്നായിട്ട് കൊണ്ടുവരുന്നെ ചിലര് അറഫേടെ പിറ്റേന്ന് കൊണ്ട്ന്ന് ചിലര് ആ ഉർളിഹേത്തിന്റെ അന്ന് കൊണ്ട് പെരുന്നാളിന്റെ അന്ന് കൊണ്ട് വന്നു ഒന്നുമേ ചെയ്യത്തില്ല മ്മ് പിന്നെ
അപ്പാണ്ട് മടുക്കും ഭക്ഷണം അത് തന്നെ ആവുമ്പോ
അതെ അതെ
ഉം വീട്ടില് ആരാ ഇല്ലേ
ഞാന് ഹസ്ബന്റ് കുട്ടി
ആഹ് ആ അവിടെ ഉം ഞാന് തറവാടാണ് ഞാ ഇപ്പൊ ഇൻ്റോടെയാണ് ആ ഇമ്മിം ഇപ്പിം ഒക്കെണ്ട്
ആ ആ
ഉം
പിന്നെ
പിന്നെ നല്ലേ നല്ലേ
നല്ല പോന്നുണ്ടോ
ഉം
മക്കളൊക്കെ വരുന്നെന്റെ ബിസി ആയിരിക്കും അല്ലെ ചായക്ക് കടി
ആ ബേക്കറിയോ അല്ലെങ്കിൽ ഓൽക്ക് ഇഷ്ടം എല്ലാവർക്കും അല്ലേ ഇഷ്ടം ഫുഡായിക്കാ ചോറ് ചോ വന്നാ ചോറ്ന്ന് ചോറ്ന്ന് പിന്നാ പിന്നാ നൈറ്റിലും തിന്നാ ഞാൻ പറയാ അപ്പൊ നൈറ്റ് തിന്നാണ്ട
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഇവിടെയൊക്കെ ചോറ് രാത്രി ഇഷ്ടമേ ഇല്ല രാത്രി കാപ്പി വേണം അവർക്കൊക്കെ.
ഏഹ്
രാത്രി വയ് ഇത് വേണം കടി വേണം അവർക്ക് ചോറിഷ്ടല്ല രാത്രി ഈഹ്
ഉം ഉം
പ്പം ദോശ ചപ്പാത്തി
എവിടെയാണിത് ആഹ് സ്ഥലം
ഏതാ
എന്താ പിന്നെ എന്താ അല്ലേ
അതെ ല്ലേ ആ ഇവിടെ നല്ല പോകുന്നുണ്ട് കുഴ ഒന്നുല്ല
ആഹ്
ഉം പിന്നെ ഇളയാള് നല്ല ബഹളണ് തോന്നുന്നു.
ആഹ് ഓള് ഇപ്പൊ അവിടെയന്നെ ആ റൂമി എനിക്ക് അന്നോട്ട് വന്നാ ഫോൺ കിട്ടേണ്ടി വരും
ഭക്ഷണം കഴിച്ചട്ട് ഉറക്കൊന്നുംല്ലേ ആൾക്ക്
ചേലെ ദിവസം ഉറങ്ങും ചേലെന്നാ അങ്ങനെ
ആഹ് ഞാനും ഇവിടെ ഒരാളെ ഉറങ്ങാൻ പിടിച്ച് കിടത്തിയിട്ട് ഹേയ് ഒറ ങ്ങാതെ ഇങ്ങനെ നടപ്പ്ണ്ട് ഞാനെങ്ങോട്ടെങ്കിലും എണീറ്റ് പോവുന്നെങ്കി പിറകെ ഉഷേന്ന് വിളി ച്ചോണ്ട് ഓടാൻ വേണ്ടി റെഡിയായ്ട്ട് നി എവടെ പിന്നെ ഉം പിന്നെ വേറെ ന്ന്ട്ട്
വേറൊക്കെ നല്ലത് സുഖം
സുഖം ആ പിന്നെ എന്താ പരിപാടി ഫ്രീ ടൈമൊക്കെ ഉണ്ടോ ഫ്രീ ടൈമില് എന്താ പരിപാടി കാര്യയുടെ വർക്ക് മാത്രേ ഉള്ളൂ അതോ വേറെന്തേലും ഇതുണ്ടോ
എന്താ ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഒന്നും-
കാരിയെടെ
കാ ഏ കാരിയെടെ -
ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നില്ലേ
ആഹ് ആഹ് ഞമ്മളത് പറയാ പറയാന് എന്താ ഏ റ്റുതൗസെൻഡ് രണ്ടായിരത്തി എത്രോ സംതിങ് ആയിന് അത് പിന്നെയും വന്ന് പിന്നെ അങ്ങനെ
ഇന്നിപ്പോ പ്രശ്നൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇന്നിപ്പോ പ്രശ്നം ഇല്ലല്ലോ അത് ചെയ്യുമ്പോ മേലോട്ട് പോവു ന്നുണ്ട് അതാ ചോദിച്ച്
ആഹ്
ആഹ് ആഹ്
മേലോട്ട്
ടൈപ്പ് ചെയ്ത തൊട്ടു മേല് ഉണ്ടാലോ ആ മുമ്പത്തെ പോലെ എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട് എന്ത് പ - പറ്റീന്ന് അറിയാൻ വയ്യ ആപ്പ് അപ്ഡേഷൻ നടക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു
ആഹ് ആഹ് അതെ
ഉം പിന്നെ
ഉം പിന്നെ ന്താ വിശേഷം
സുഖാണ്.
പിന്നെ മഴയും, കുറേ ദിവസായിട്ട് മഴ ആഹ്
വേ ഹ് ഹ് ഹെ വെള്ളിയാഴ്ചയായിട്ട് സ്പെഷ്യലൊന്നും ആഹ് ഉണ്ടാക്
ഇല്ല യിവിടാങ്ങനെ നിർ ബന്ധോന്നു നമ്മക്ക് ആങ്ങീ ഇവിടോട്ടൊന്നും അത്രനിർബന്ധയില്ല. അത് അങ്ങോട്ടൊക്കെയാണ് മുസ് എന്താ പറയുന്ന വെള്ളിയാഴ്ചയിറച്ചി വാങ്ങിയില്ലെങ്കി ഇമാൻന് പുറ്ത്തെന്ന് പറയുന്നത്. നമുക്കിവിടെയങ്ങനെയൊന്നുല്ലേ ഇവിടേ എന്തായാലും കൊഴപ്പൊല്ലാന്നുള്ള രീതിയാ ഫുഡാണോ ഫുഡാണോ ത്രേള്ളൂ ഇവിടെയൊക്കെ ഞായറാഴ്ച് റ്റ് വീണ്ടൊറക്ക
ആഹ് ആഹ്
ബാക്കിയുള്ളവരെക്കൂടെ നോക്കണ്ടേ, അവർക്കും വാങ്ങണ്ടേ. അവര് വെള്ളിയാഴ്ചയല്ലല്ലോ ഞായറാഴ്ചയല്ലേ ഫ്രീ ടൈം, അപ്പൊ അവര് വാങ്ങാ
ആഹ്
അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നുല്ല
ആഹ് ആഹ്
പിന്നെ
പിന്നെ എന്താണ്.
വേറെന്താ വിശേഷം? ഹസ്ബൻഡ്, നാട്ടിലെന്താ ജോലി നാട്ടിലാണോ, അതോ പുറ ത്താണോ? നാട്ടിലിപ്പം ലീവിന് വന്നെയാണോ?
അല്ല നാട്ടിലേ ഉം ഉം പം എ നാട്ടിലാണ്
ക്കെ. എന്റത് ഹസ്ബൻഡ് നാട്ടില് കൃഷിയാണ് ജോലി.
ഏഹ് ഫർ ഫർണിച്ചർ ആണ്. ആഹ് കടേ കട കടല്ല ഇദേ ഞമ്മൾ ചെയ്ത് വർക്ക് ഇതിന് സാധനം ഉം വീട്ടില് വീട്ടിലാണേ മുന്ന് ടെ പർമ്പിലാണ്.
ഓക്കെയോക്കെ ആഹ് ഓക്കെയോക്കെ. ആഹ് അപ്പം ഓർഡർ വരുന്ന വീട്ടിലിട്ട് ചെയ്തുകൊടുക്കും.
പ്പാന്റിം മോൻ്റി ആണ്. ഹസ്ബൻഡിന്റെ ആണ്. അടെ ആൾക്കാര്ണ്ട് വേറെ. ആഹ് വേറെ പണിക്കാര്ണ്ട്. അങ്ങനെ നിർ ക്കാ രുണ്ട ഹസ്ബൻഡിന് അങ്ങനെ അതിൽ നോക്കി നടത്തിയാൽ മതി ഇപ്പൊ
ആ ആ ഓക്കെയോക്കെ സൂപ്പർവൈസിംഗുപോലെ അങ്ങനെ അവരുടെ സ്വന്തമായതുകൊണ്ട് പിന്നെ കൊഴ - ഇല്ലല്ലോ
ആഹ് ഒരിക്കലും ഇതും മരങ്ങളും ഒക്കെ എടുത്തെടുത്ത അങ്ങനെ
പിന്നെ
എന്തണ്ട
വേറെ ഒന്നും ഇല്ലാടോ ഇങ്ങനെ പോണു കുഴപ്പൊന്നുമില്ല. ഹാപ്പി. ആഹ് അപ്പൊ ശരി.
സെ
ആ ഫ്രീയാുമ്പോ വിളിക്ക ഇടക്ക എന്തായാലും ഓക്കെ ശരി.